എന്താ വർത്താനം സുഖല്ലേ
ഓഹ് സുഖാണ് ചായ ക്കെ കുടിച്ച് ഉച്ചയ്ക്കുള്ള ഭക്ഷണൊക്കെ ഉണ്ടാക്കാണ്
ആഹ് ചായക്ക് എന്തേനു
ചായക്ക് പുട്ടും കടലയും
ഉച്ചക്കത്തെ പണിയൊക്കെ കഴിഞ്ഞോ?
ഉച്ചയ്ക്കുള്ള ഏഹ് ചോറായിണ്ട് നമ്മള് നെയ്ച്ചോറ് വെച്ചേക്കാണ് പിന്നെ ചി ചിക്കൻ കറിയാണ് അത് കുക്കറിലുണ്ട്
ഏഹ്
വിസിലടിച്ചോണ്ടിരിക്കണ്ട് പിന്നെ ചി ക്കൻ ഫ്രൈ ഉണ്ടാക്കണം അതിനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് പള്ളീന്നൊക്കെ ഭർത്താവൊക്കെ വന്നിട്ട് ഉണ്ടാക്കാന്നാ വിചാരിക്കണേ
പിന്നെ മറ്റു പണികളൊക്കെ കഴിഞ്ഞോ അലക്കലും തിരുമ്പലൊക്കെ
അലക്കാന് അലക്കല് കഴിഞ്ഞിട്ടില്ല അലക്കാനുള്ളത് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ ഇനി ഇതൊക്കെ ഏ കറി ആയിട്ട് അതിലേക്ക് പോകാന്ന് വിചാരിച്ചിരിക്കുക
ആഹ് പിന്നെ വേറെന്തൊക്കെ മഴണ്ടോ
മഴ ഇപ്പോ ഇന്നില്ല ഇന്ന് നല്ല വെയിലാണ് ഇന്നലെയൊക്കെ നല്ല ഇടിയോട് കൂടിയിട്ടുള്ള മഴ ഉണ്ടായിരുന്നു
ആഹ ഇവിടെയും അങ്ങനെത്തന്നെ ഇന്നൊക്കൊ ഒരു വെയിലുണ്ട്
ഉം ഇന്ന് ചെറിയ രീതിയിലൊക്കെ ചൂടുണ്ട് അങ്ങനെ ഇണ്ടാവാറില്ല ഇപ്പൊ രണ്ട മൂന്നാല് ദിവസം.
ആഹ മഴയതരു ചെറിയൊരു തണുപ്പുണ്ടല്ലോ. ഇപ്പോ ചെറിയൊരു വെയിയില അരച്ച വരുന്നു.
ആഹ് ആഹ് അതെ നിങ്ങളെ രാൽക്കത്തെ ഭക്ഷണൊക്കെ കഴിച്ചോ.
ആഹ് ഭക്ഷണം കയിച്ചു ഇഞ് ഉച്ചക്കത്തെ ഇണ്ടാക്കണം.
ആഹ എന്തായിരുന്നു രാവിൽക്കത്ത ഫുഡ് എന്തായിരുന്നു.
രാവിലെ ചപ്പാത്തി ഉണ്ടാക്കിരുന്നു പൂരി ഉണ്ടാക്കിരുന്നു പിന്നെ മീന്റെ കറിം. ഗ്രീൻപീസിന്റെ കറി.
ഓ പൂരി നിങ്ങള് എങ്ങനെയാ ഈ മൈദ കൊണ്ടാണോ അതോ.
ല്ല ഞാൻ ആട്ടപ്പൊടി പാക്കറ്റ് ആട്ട വാങ്ങും.
ആഹ ആഹ അപ്പൊ ഇങ്ങനെ നല്ലോണം പൊന്തോ
ആഹ പൊന്തിക്കെ വരും പക്ഷേ കൂടുതല് ടേസ്റ്റ് ഉണ്ടാവുക. മൈദയും ആട്ടപ്പൊടിയും കൂടെ മിക്സ് ആക്കിട്ട് കുഴക്കില്ലോ.
ആഹ്
മൈദ കൂടുതൽ വാട്ട ഇട്ടിട്ടുണ്ടാക്കല്. നല്ല ടേസ്റ്റ് ഉണ്ടാവും.
എന്റെ കൂട്ടുകാാര് പറയാ ആട്ടനോട് ഉണ്ടാക്കുക ആ. റ്റന്നക്ക നമ്മൾ എന്ത ഇങ്ങനെ ചെയ്ത് നോക്കിട്ടില്ല.
പക്ഷേ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും പൊള്ളും ചെയ്യും ആട്ട കൊണ്ട് ഉണ്ടാക്കി നന്നായിട്ട് പൊങ്ങിവരും ചെയ്യും.
ഓഹ് ഓഹ്
ആഹ കൊറച്ച മറ്റൊന്ന് എറങ്ങനല്ല കൊറച്ചൊന്ന് കട്ടിക്ക് പരുത്തണം ചെറുതാക്കിട്ടേ.
ആഹ ആഹ
ആ പറ്റ നേരങ്ങനെ ആക്കുമ്പോ ണങ്ങി പോവാ ചെയ്യ ലേഷം. ആഹ് ലേശം കട്ടിയുണ്ടെങ്കില് പൊള്ളി വരും. നിങ്ങള് ഭൂരിന്നും ഉണ്ടാക്കലില്ല.
ഞാൻ എല്ലാ എന്റെ വീട്ടിൽ പോയാലും ഉമ്മ ഉണ്ടാക്കും. അത് ഇതാ മൈത കൊണ്ട ഉണ്ടാക്കല് അത ഞാൻ ചോദിച്ച ആഹ് - അപ്പൊ ഇതോ ഇത് ഈ പുരി ഇങ്ങനെ ആട്ടനോട് ഉണ്ടാക്കും എന്നല്ലാരും ഇങ്ങ പറയുംല്ലാ - നമ്മളവിടെ ചപ്പാത്തി ഒക്കെ വളരെ കുറവണ്ടാക്ക
ണ്ട് തന്നെ കൂടുതൽ മൈദ കൊണ്ട് ഉണ്ടാക്കല പറ്റ കുറവാ വെറും മൈദ മാത്രമായിട്ട് തീരെ ഉണ്ടാക്കിയിട്ടുംല്ല
ഇല്ലല്ലേ ആഹ് നിങ്ങൾ പറഞ്ഞ പോലെ രണ്ടുംപാട ഒന്ന് മിക്സ് ആക്കി
ആഹ് രണ്ടും പാടെ ഒന്ന് ക്കിട്ട് ണ്ടാക്കുമ്പോ നല്ല ടേസ്റ്റ് പിന്നെ അതിലേക്ക് ഒരു ലേശം റവയൊക്കെ ഇട്ട് ണ്ടെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് ആവും എണ്ണ ഒന്നും കുടിക്കാതെ ഒരു തരിതരിപ്പൊക്കെ കിട്ടും ആഹ് ലേശ റവയും കൂട്ടീട്ട് വെച്ചാല്
ആഹ് ആഹ്
ആഹ് എന്ന കുടിക്കൂല റവാട്ടിയാല്ല് ആഹ് നിങ്ങള് സ്പെഷ്യലൊക്കെ ഇണ്ടാക്കോ?
നമ്മള് വൈകുന്നേരങ്ങളിലൊക്കെ സ്പെഷ്യൽ ഇണ്ടാക്കും ഇന്നലെ ഇപ്പ ഇവടെ ചെറിയൊരു സൽക്കാരൊക്കെ ഇണ്ടായിരുന്നു അപ്പൊ നമ്മള് കൊർച്ചൊക്കെ ഇന്നലെ രാത്രി നാത്തൂന്റെ വീട്ടില്
ആഹ് ആഹ്
അപ്പൊ അവിടെ താത്താന്റെ കുട്ടിനെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിാനു അപ്പൊ അവരെ സൽ കരിക്കലെർന്നു അപ്പൊ അവിടെന്നലെന്നെട്ട് ഞാനിവിടെ നിന്ന് കുട്ടിയേക്കൊക്കെ വെക്കേഷൻ അല്ലേ ഫ്രൈഡേ ആയൊണ്ട് സ്കൂളിൽ മദ്രാസില്ല അപ്പ അപ്പൊ അവ്ടെ നിന്നും ചെയ്ത് കൂടിയും ചെയ്ത് കുട്ടിയാൾക്കൊക്കെ ഇഷ്ടാവും സന്തോഷം ആയിക്കോട്ടെ വിചാരിച്ച് നമ്മള് സൽക്കാരത്തിന് ഹൈദരാബാദി ബിരിയാണിം ബീ ഹൈദ്രാബാദി ബിരിയാണിയാണ് ഇണ്ടാക്കീർന്നെ ബീഫ് മന്തിമ്‌
ആഹ് നമ്മളെല്ലാരും പാടങ്ങനെ എല്ലാരും ഇണ്ടായിർന്നു അപ്പൊ ഇങ്ങനെ
സാധണ നെയ്ച്ചോർന്റെ അരിയൊണ്ടോ അല്ലങ്കിൽ ബസ്മതി അരിയോണ്ടോ?
നമ്മള് മന്തി റൈസ്ല്ല്ലേ
ആഹ് അതന്നെ
ആഹ് അതോണ്ട് അതോണ്ട് ചിക്കൻ പൊരിച്ചാണ്ട്
ആഹ് ആഹ്
ഏ പക്ഷെ മസാല കൊറവാ നമ്മള് ഉള്ളി തോണിയൊന്നും ഇടൂല
ആഹ്
നമ്മള് മറ്റേ ബിരിയാണിക്കൊക്കെ നല്ലോണ്ണം സവാള കൂടുതല് ഉള്ളിയൊ തക്കാളി കൊടുവല്ലോ ഇതില് അതൊന്നും അതൊക്കെ കൊർച്ചേ ഇണ്ടാവുള്ളൂ
ഏഹ്
പക്ഷെ ഭയങ്കര ടേസ്റ്റാമ്മളെ സാദാ ബിരിയാണിന്റെലേറെക്കെ, ചെറിയേ അരിയോണ്ട് വെക്കുന്നതിലേറെ ഭയങ്കര ടേസ്റ്റാണ് ഹൈദരാബാദ്ബി ഉം ഉം
ആഹ്
പിന്നെ നമ്മള് ബീഫ് ബിരിയാണിയാർന്നു
ബീഫ് എങ്ങനെ?
ഫെ ബിരിയാണി അത് നമ്മള് സാധാ നമ്മള് നോർമൽ ബിരിയാണി വെക്കുന്ന പോലെ തന്നെണ്. അത് ബീഫിന്റെ വെ പിന്നെ ബ്രോസ്റ്റ് ഇണ്ടാക്കി പിന്നെ രണ്ടു തരം പുഡിങ്ങൊക്കെ ഏർന്നു.
ഏ അതൊക്കെ ഇങ്ങള് നിങ്ങള് ഇണ്ടാക്കിയതാ അല്ലേ എല്ലരും കൂടിയോ?
ഫുഡിങ് നമ്മളന്നെ ഇണ്ടാക്കിയതാണ് ഞാൻ തന്നെ ഇണ്ടാക്കിയതാണ് മറ്റേതെല്ലാരുംപാടെ ഇളനീർ പുഡിങ്ങും പിന്നെ മേങ്കോ പുഡിങ്ങും
ഏ അതെങ്ങനെ ണ്ടാക്ക?
മേങ്കോ പുുഡിങ്ങ് കൊർച്ചൂടി സിമ്പിളാണ് നമ്മള് പാല് പാലിലേക്ക് ഒരു പാക്കറ്റ് ചൈന ഗ്രാസ് ഇണ്ട് അതൊരു നൂ റ് ഗ്രാം അങ്ങനെയൊക്കെ ആ ചൈനഗ്രാസ് ഹെ വെള്ളത്തിലിട്ട് കുതിർത്തത് പാലും അതുപാടെ മിക്സ് ചെയ്യ നല്ല ചൂടായിട്ട് തളയ്ക്കണംന്നില്ല അപ്പൊ എന്നിട്ട് ഈ മാേങ്കോന്റെ ജ്യൂസ് ഇണ്ടാവിലേ അത് അതിലേക്ക് ആഹ് മാേങ്കോന്റെ ജ്യൂസ് അതിലേക്ക് മിക്സ് ചെയ്യ. പഞ്ചസാരട അല്ലെങ്കിൽ മിൽക്ക് മെയഡ് മിൽക്ക് മെയഡ് ഇട്ട ഒന്നുകൂടി ടേസ്റ്റ് കൂടും. ന്നട്ട് നമ്മൾെന്താ എന്തിലേക്കാണ് സെ റ്റക്കുന്നത് ആഹ് ഒരു ട്രേ പോലുള്ള സംഭവം ഉണ്ടാവല്ലോ അതിലേക്ക് ഒഴിച്ചിട്ട് ചൂടാറിയ ശേഷം ദീ ഹെ ഫ്രിഡ്ജിൽ വെക്ക ന്നിട്ട് നമക്ക് ഇങ്ങനെ ഗാർഡണഷിങ്ങിനക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണെ ന്നെങ്കിലും മേഗോന്റെ കഷ കഷ്ണങ്ങളോ ചെറിയോ അല്ലെങ്കില് നെഡസൊക്കെ ഇട്ടാല് ആഹ്..
കൈ തോക്കണം
ട്രൈ ചെയ്തു പക്ഷെ
മാങ്ങന്റെ പൾപ്പ് മാത്രം എടുത്തിട്ട് ജ്യൂസടിക്കഴിയ്യ വെള്ളന്നു വെള്ളൊന്നും ചേർത്താതെ
വെള്ളം ഇത്തിരി ചേർക്കണം ങ് പുളിള്ള മാങ്ങെടുത്താല് പാല് പിരിയും പുളിള്ള മാങ്ങ എട്ക്കരുത്
മധുരള്ളെ
നല്ല മധുരമുള്ള മാങ്ങ നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ പഞ്ചസാരക്ക് പകരം മിൽ മിൽക്ക് മേഡ് ഇട്ടാല് മോങ്ങൊന്റെ കൊറൊക്കെ കുത്തല ക്കെ പോവും ചില മോഗോക്ക് ഒരു പ്രത്യേകതരം ടേസ്റ്റ് വ്യത്യാസം ഇണ്ടാവല്ലോ അപ്പൊ ഈ പുഡിങ് എന്ന് പറയുമ്പോത് സോഫ്റ്റ് ആയിട്ടുള്ള സംഭവംല്ലേ അപ്പൊ ആഹ് കു വന്നാൽ വേഗം മടുപ്പ് വരും അയ്ലേറെ ഞങ്ങൾക്ക് ഇഷ്ടം ഇളനീർ പുഡിങ്ങാണ്
എഹ് എളനീരിന്റെ പുഡ്ഡിംഗ് എങ്ങനെയ ഇണ്ടക്കെ
ഇളനീർ പുഡിങ്ങ് പറഞ്ഞാൽ നമ്മള് ഇതോ പോലെ തന്നെ പാൽ വേണം പാലിലേക്ക് ഇളനീറിന്റെ ജ്യൂസ് വക്ക ചൈന ഗ്രാസ് ചൈന ചൈനഗ്രാസും അതിലേക്ക് ഒഴിക്കുക ന്നട്ട് മിൽക്ക് മെയ്ഡ് ഇട അത് മിൽക്ക് എല്ലാത്തിലുംമിൽക്ക് മേഡാണ് ടേസ്റ്റ് കൂടുണ ഇത് പഞ്ചസാരയിലേറെ പഞ്ചസാരക്കെ എന്താച്ചല് അവസാനം ഒരു അത് കൂടിയാല് പഞ്ചസാര കൂടുതലായാല് രസല്ല മടുപ്പ് മടുപ്പാണ് മിൽക്ക് മേഡ് ആവുമ്പോ ആ ഫ്ലേവറിന് മാറ്റേണ്ടല്ലോ മിൽക്ക് മേഡ് ആഹ്
ഉം
അപ്പോ ഇവിടെല്ല എല്ലാവർക്കും ഇഷ്ടായത് ഇളനീർ പുഡ്ഡിംഗ് ആയിരുന്നു
എഹ്
അങ്ങനെ മധുരള്ള ഐറ്റംസ് ഒക്കെ ഇണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടണ്
ഏഹ് ഞാന് ഫുഡിങ്ങും ഞാൻ ഇതുവരെ ഉണ്ടാക്കി വോക്കിയില്ല ഇഷ്ടണ് ഇണ്ടാ നല്ല ആഗ്രഹൊക്കെ ഉണ്ട് പക്ഷെ ബുഡിന്റെ വെള്ളം വോറഉണ്ടാക്കാൻ ഇങ്ങട്ട് എറങ്ങില്ല
ഓഹ്
ഉം മറ്റുള്ളതൊക്കെ ഇങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കില് ഇടക്ക്ക്കെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കും സ്പെഷ്യലൊക്കൊന്ന് വെറൈറ്റി ആക്കിട്ടൊക്കെ ണ്ടാക്കിയോക്കും പൊരിക്കടികളൊക്കെ എല്ലാതങ്ങനെ
അതെ ഓ അങ്ങനെയാണ് ഉം
ഉം
അപ്പം പുുഡിങ്ങ് പറയ്ണ വേഗം സെറ്റാവും മൂന്ന് മണിക്കൂറിനുള്ളിൽ തന്നെ സാധനം റെഡിയാവും
ഉണ്ടാക്കും. ഓള് നല്ല വൃത്തിക്ക്ണ്ടാക് ക്കും മൂപ്പര്, ക്ഷെ ല് ഇൻക്കതറീല. ഭയങ്കര ഇഷ്ടാ ഫുഡിങ് നല്ല സോഫ്റ്റയ്ട്ടാണല്ലോ ഉണ്ടാവ ഒര് ജെല്ല് മാതിരിയൊക്കേണല്ലോ ണ്ടാവുക അതി ഒർപ്പൂണ്ടാവൂല ത്ര കഴിച്ചാലും മടുപ്പ് വരൂല്ലാ ഭയങ്കര ഇഷ്ട്ടാണത് ആഹ് സോഫ്റ്റായതുകൊണ്ട് വേം വായിലിട്ട അലിഞ്ഞു പോവുന്നാണല്ലോ ഉം. ഭയങ്കര ഇഷ്ട്ടാണ്. ഉണ്ടാക്കി നോക്കണം മാങ്‌യൊക്കെ ഇപ്പോ ഇഷ്ട ഇഷ്ടംമാതിരിണ്ട്, കയ്ഞ്ഞ തൊടങ്ങി മാങ്ങ, ഇഷ്ടംമാതിരി ണ്ടേയിനി പ്പൊക്കെ കയ്ഞ്ഞ് തൊട ടങ്ങി. മാങ്ങ കഴിയുമ്പളാ പിന്നെയും മാങ്ങക്ക് പൂതി വരാ
ഏഹ് അഹ് ശരിയാണ്
ഉം മാങ്ങള്ളപ്പോ അള്ളാ മാണ്ടില്ലേനി തോന്നും. നറയ നെൽത്തിങ്ങനെ ഏഹ് തിന്നിട്ട് വീണ്കെടുക്കുമ്പളൊക്കെ വൃത്തികേടാവല്ലേ. പക്ഷെ മാങ്ങ കഴിഞ്ഞാൽ ഒന്ന് മാങ്ങ ഉണ്ടായിന്ന് ലേ വേച്ച് കാത്തുക്കും
ആഹ്
കേക്ക്ണ്ടോ അവിടെ
ആ ചക്കൊക്കെ ഒരുപാട്ണ്ട് ഇതേ പറഞ്ഞ പോലരു ചക്ക കൂട്ടാന് പിന്നെ ചക്ക പൊരിക്കും ആ നീളത്തില് കട്ടാക്കിയാണ്ട് ആ അത്ഷ്ടട്ടോ നമ്മള് വൈകുന്നേരങ്ങളിലൊക്കെ എല്ലാരും അതിനോവണെങ്കി എല്ലാരും കൂടുമ്പളാണ് അതൊക്കെ രസം നമ്മളൊറ്റക്കായാൽ അമ്മക്കക്കൊരു ഇണ്ടാക്കിയാലൊരു ടേസ്റ്റ് കിട്ടാത്ത പോലെ
ഉം കൊറേ ആളുണ്ടാവുമ്പോ ഭയങ്കര അത്ര ടേസ്റ്റ് ഇല്ലെങ്കിലും ഭയങ്കര വീര്യേ നി
വീര്യരിക്കും അത് തെകയൂല അപ്പൊ ആ സമയത്ത് നമ്മളൊറ്റക്ക് ഉണ്ടാക്കിയാല് ആഹ്
ഒന്നോ രണ്ടക്കത്ത് തിന്നും മടുക്കോയ്. കാരണം ആ ബാക്ക്യാവ് പിന്നെന്ത് അതായ് രുല്ലാണ്ടാവുമ്പൊരു ടേസ്റ്റ് ണ്ടാവൂല. പിടിം വലിം കൂടി തിന്നുമ്പളാണയ്ന് ടേസ്റ്റ് ണ്ടാവ പിന്നെന്തൊക്കെ
ങ്ങളെന്തൊക്കെ യാ ചക്കനോട്ണ്ടാക്കാറ്
ഞാൻ അങ്ങനെ സ്പെഷ്യല്ല ചക്ക കൊണ്ടൊന്നും വല്യൊന്നുണ്ടാക്കാൻ നിക്കല്ല. ചക്ക കൂട്ടാനൊക്കെ ഇണ്ടാക്കു എ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാതെ ണ്ടാക്കലാണെന്ന് തോന്നുന്നു ഉം
നമ്മളവടെ ചക്ക കൂട്ടാന്ച്ചാ പഴ്‌ത്ത ചക്കന്നെ എന്താ അരിപ്പൊടി മൈദ്യൊക്കെട്ട് മിക്സാക്കി കൊഴച്ചാണ്ട്
പൊരിക്ക്യേ.. ആഹ് അവക്ക് ഏതെങ്കിലൊരു കാലം ക കര്തി അങ്ങനെ എല്ലാ കൊല്ലവും ചക്കന്റെ സീസണിലൊന്നുണ്ടാക്കൂല്ല പിന്നെ ചക്കക്കൂ ട്ടാണ്ടാക്കിയന്നെ വീട്ടില് താത്താരൊക്കെ വന്നോണ്ടോവും
ആഹ് അതന്നെ,, അതൊക്കെണ്ടാക്കുമ്പോ എല്ലാരും ണ്ടാവണം
ആഹ് അതെ അഹ് നിങ്ങള് പിന്നെ വിളിക് നിങ്ങള് കേട്ടഹ്